ഹലോ
ആ ഇപ്പൊ കിട്ടീല്ലേ
ആ കിട്ടി അത് നേരത്തെ നെറ്റുവർക്കിന്റെ
ആഹ് നെറ്റുർക്കിന്റെ ഇഷ്യു ആണ് അത് ഇൻക്കും അത് തന്നെണ്ടായി പിന്നെ നേരത്തെ വേറൊരാൾക്ക് വിളിച്ചപ്പോളും അങ്ങനെ കാണിചീഞ്യെ പിന്നെ റെഡി ആയി ഉം നെറ്റ്‌വർക്ക്ന ഒന്നി ച്ച് കുറേ ആൾക്കാര് വിളിക്കുമ്പോണ്ടവണ പ്രശ്നാണ്
അതെ അല്ല നിങ്ങളെന്താണ് നിങ്ങള സ്പെഷ്യൽ ഐറ്റംന്താണ് ഫുഡിന്റെല്
ഞാൻ എല്ലാംണ്ടാക്കും
എന്നാലുങ്ങളെ ഒരു മേയിൻ സംഭവംന്താ
ഞങ്ങളിങ്ങനെ ആഹ് ബിരിയാണി മന്തി എല്ലാം ഉണ്ടാക്കും കേറ്ററിങ് ഉണ്ടായിന്ന് ഞങ്ങക്ക് ഇപ്പില്ല ആഹ് പിന്നെ പോക്കറ്റ് ഷവർമ്മണ്ടാക്കും സമൂസ, കള്ലൈറ്റ്, ആ എല്ലാ ഐറ്റമ്സും ഇണ്ടാക്കും കട്ടിപ്പത്തിരി
ഇന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻണ്ട് ഓക്ക് ഓൽക്ക് കാറ്റ ണ്ടേനു അപ്പൊ കോളേജിലൊക്കെ വരുമ്പോ ഇങ്ങനെ ഫുള്ള് കൊണ്ടേരേനി
ആ ആ
ചിക്കൻ അതെ ചിക്കൻ കടായി ചിക്കൻ മറ്റ മറച്ചത് അങ്ങനെ ഓരോ സംഭവംക്കെങ്ങനെ കൊണ്ടുവരു നല്ല ടേസ്റ്റാ
ആ ഞാനെല്ലാം ഉണ്ടാക്കും
ഏ പിന്നെ എന്റെ വേറൊരു ഫ്രണ്ട്ണ്ട് ഓള്ക്ക് ഓള ഏട്ടന്പ്പൊ കാറ്ററിങ്ങാ പക്ഷെ ഫുള്ള് നോൺവെജാണ് മെയിന്
ഉം ഉം ഇങ്ങക്ക് ഇവിടെ ബിരിയാണി ഒക്കെ കിട്ടുവോ ഹോസ്റ്റലില്
ഇല്ല ഇല്ല ബിരിയാണി ഒന്നും കിട്ടൂല്ല സാദാ ഫുഡ് അയച്ചല്ണ്ട് അയ്ച്ചല്ങ്ങനെ നെയ്ച്ചോറ് കോഴി കിട്ടും
അല്ലാതെ ബിരിയാണി മന്തി അങ്ങനൊന്നുല്ല
ഉം ബിരിയാണി മന്തിയൊന്നില്ല അയ്ച്ചേല് രണ്ട് രണ്ടു ദെവസം ഓരോ നേരെച്ചാങ്ങെ കിട്ടും
ഉം പിന്നെ എന്താ പറയാ മീനോ
മീന് തീരല്ല
ഏ ആണോ ആ പാ ക്കങ്ങനെ മീനില്ല തോന്നണില്ലേ
ഏ ഇവിടെ ഫ്രഷായിരിക്കില്ല മീനൊന്നും ഒരുമാരിയിരിക്കും
അതെ ന്റെ ആങ്ങളാട് ബാംഗ്ലൂരില വർക്ക് ചെയ്യ്ണതേ ഓനുണ്ടല്ലോ ഓനിവിടെ വരുമ്പോ മാത്രെ മീൻ കിട്ടുള്ളൂ അറിയനേ
ആ മീന് പ തീരെ കിട്ടൂല
ആ അവിടെ മീനന്നെ കിട്ടൂല അന് ഭയങ്കര ഇഷ്ടാണ് മീൻ ട്ട്ഈട്ന്നിപ്പ മീൻ മാത്രേ കയ്ക്കലുള്ളൂ
ഉം പിന്നെ ബീഫൊന്നും പറയാ
ആ ബീഫും ബ്ടന്നാല്ലെ കയ്ക്കല് കോയി ചിക്കനാടെ കിട്ടുംന്ന് പറഞ്ഞ
ചിക്കൻ കിട്ടും മിനിയാന്നിവ്ടുന്ന് പൊറത്ത്ന്നൊരു ഫുഡ് കയ്ച്ചതാ ഒന്നും പറയണ്ട ഫുള്ള് വയർന്ന് നല്ല പണി കിട്ടി
പണിട്ടി ഓ അങ്ങനാണ് അവിടത്തെ ഭക്ഷണൊന്നും വല്ല്യൊര്തില്ലല്ലേ
ഏ ഞാന് നോ നോക്കിട്ടേ കഴിക്കലള്ളു ഇവിടുന്ന് പുറത്തുന്നീ കന്നട ഫുഡൊന്നും അധികം കഴിക്കില്ല്യ
അമ്മ അത്ര വൃത്തില്ലാത്തരേരിയല്ലേ അവിടെ
ആ അത്ര കൃത്യൊന്ന
ആ ഞാൻ നാള് വന്നപ്പോ ചെയ്തു കൊറേ സ്ഥലത്തക്ക് ചോറ് പക്ഷെ അത്ര തമിഴ്നാടാഭാത്തക്കൊന്നും അങ്ങനെ വൃത്തിണ്ടാവില്ലല്ലോ തമിഴ്നാട് കർണാടക
ആ അതെ പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പള് വീണ്ട് നല്ല വൃത്തിയാണ് പക്ഷെ ചെലെ സ്ഥലക്കെ നല്ല അടിപൊളിയ
അടിപൊളി ആ അതെ പാലസിന്റെ അവിടെക്കെ അവിടെ ആ ഏരിയൊക്കെ പിന്നെം കൊയപ്പില്ല
ആ കൊഴപ്പില്ല ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോ ഏ എനിക്ക് വിടെ വേണ്ടാന്നായിപ്പോയി
വെള്ള വെള്ളക്കെ നല്ല വൃത്തിയില്ല വെള്ളം കിട്ടൂലേ കുടിക്കാനൊക്കെ
ഓ അതൊക്കെ കൊഴപ്പൊന്നുല്ല അതൊക്കെ നല്ലന്നെ ഈ കന്നഡ ഫുഡ് തായിട്ടുള്ള സംഭവംണ്ട് അതേ ഉള്ളൂ പ്രശ്നം അ നമ്മള് നമ്മളിപ്പോ അവിടന്നൊക്കെ നല്ല കണ്ടിട്ട്
ല്ലോ നമ്മള ഭക്ഷണത്തിന് രസംണ്ടാവ് ല്ലല്ലത്
അത് ഇണ്ടാവൂല എന്തോര്താണ്
അൽഫാം ബ്രോസ്റ്റ് അങ്ങനത്തൊന്നും ആടക്കിട്ടൂല്ലല്ലോ
കിട്ടും അത് വേറെ പീ കൊറേ ഷോപ്പില്ലേ അവ ചെല നല്ല ഷോപ്പ് ഷോപ്പുണ്ട് ഓ മലയാളിക ഷോപ്പ്ണ്ട് പിന്നെ വല്യ വല്യ റെസ്റ്റോറന്റ് ഹോട്ടൽസൊക്കെണ്ട് ആ അവടൊക്ക്ണ്ട് പഷേ ന്നല്ല റേയ്റ്റാണ് അപ്പസ്റ്റുഡന്റ് സ്റ്റുഡന്റ്സിനൊക്കെ അത് എപ്പോളും പൂവാനൊന്നും പറ്റൂല്ല വല്ലപ്പോഴ ഞങ്ങളധികം ഇവടം മന്തി ബിരിയാണി കഴിക്കല് മലയാളിറെസ്റ്റോറന്റ് അങ്ങനെ ഹോട്ടലിന്നൊക്കെ
അവടെ പോയാന്നല്ല ഭക്ഷണം കയ്ക്കാല്ലേ
ഉം അവടെ പോയയ്ഞ്ഞാ കൈക്കാ പിന്നഇവടൊരു ഹോട്ടല്ണ്ട് ഇവടെ ഞങ്ങളെ എടുത്തന്നെ അവടെ ബിരിയാണി ചോറ് സാദാ ചോറും മീൻകറിയും ഓര് ഹോട്ടല് ന്നടത്ത്ന്ന് അപ്പൊര് ഫ്രഷ് മീനൊക്കെ കൊണ്ടേരും ആ അപ്പം മീൻകറി പിനെ കൊഞ്ച് അങ്ങനെങ്ങനെ എല്ലാ സാനോം അവട്ണ്ടാവും കപ്പ പത്തിരി ഈ പഴംപൊരി ഏർ എല്ലാ സാനോം
ആ അതൊക്ക കിട്ടൂലേ
ആ വു എല്ലാ എല്ലാം
ഈവട്ത് ആ ന്നാട്ട്ന്ന് പോവുമ്പോ എന്തേലും കൊണ്ടോവലുണ്ടോ അച്ചാറെന്തെലൊക്കെ കൊണ്ടോവോ
ന്നാട്ട് ന്നാട്ട്ന്ന് മെയ്നായ്ട്ട് കൊണ്ടേരാ അച്ചാറ് കൊണ്ടേരും ചിക്കനച്ചാറ് കൊണ്ടേരും
ആരണ്ടാക്ക അമേ
ആഹ അമ്മണ്ടാക്കും പിന്നെ ബാക്കിള്ളോരും ഇ വേറൊരോര്ത്തര് ന്നാട്ട് പ്പോയി വരുമ്പോ ഇങ്ങനെ കൊണ്ടേരും പിനെ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലൊക്കെ പിനെ ന്നമ്‌ക്കെന്താ വെച്ച്ണ്ടെങ്കില് ഞങ്ങ്ക്ക് ഇവ്ട്ന്ന് ഏഴ് മണിക്കൂറ്ണ്ട്
ആഹ അതെ
ഇങ്ങനെ കൊണ്ടരാൻ പറ്റ്ല ചെലപ്പോ കേടായി പോവാൻള്ള ചാൻസ്ണ്ട് ഫുഡ് ണ്ടാക്കി കൊണ്ടെരുമ്പളെ ഹലോ
കേക്ക്ൺലേ കേൾക്ക്‌ണ്ട്
ഓ ഇണ്ട്ണ്ട് ഈ ഫുഡ്ണ്ടാക്കി കൊണ്ടരുമ്പോ ചെലപ്പോ കേടാവാനും ചാൻസ്ണ്ട് പി ആ ആ പിനെ ഫുള്ള് ചിപ്സാണ് മെയ്ന് പലഹാരം കൊണ്ടെരെന്നെ അത്ക്കെ ഷൂന്നറയുമ്പൾ തന്നെ
അവടെ എത്തുമ്പോക്ക്‌ കൈയും എത്തിഒരീസോ രണ്ടീസോ ഇണ്ടാവോ
രണ്ടുസം ഇണ്ടാവുള്ളു ആ ഞാനിപ്പ ന്നാട്ട്പോയി ഞ്ഞാപ്പ ഈ അടുത്ത്ന്നാട്ട് പ്പോയി അർഞ്ഞില്ലേനോ
ആഹ
അപ്പൊ കൊറച്ച് ചിപ്സ് ഉണ്ടന്നാ അത്പ്പോ ഇന്നോ നാളെയോന്നെച്ച് ന്ന്ക്ക്‌ണ്ട്
ഓ ഹോ ഹോ ഓലും അങ്ങനെ കൊണ്ട്രൂലേ മറ്റൊലെ റൂമ് ല്ല്ലാ ഓലൊക്കെ വീടെവ് ടെയാ
ഏ എൽ ഞങ് ഞങ്ങ്ള് റൂമാര് ന്നാലാളൊന്നും കോഴിക്കോടെന്നെ
ആണോ ഏ അപ്പ്ങ്ങള് ന്നാലാളൊപ്പാണോ വര്ല്
ഒപ്പം ആ ഞങ്ങള് ഒപ്പം പോയി വെരാവെച്ചാല് സെയിം സ്ഥലല്ല വേറെ വേറെ ബസ്സാ കേറ
ഓ
ഇവിടെ രണ്ട് ഞങ്ങള് രണ്ടാള് ഒരു സ്ഥലേം രണ്ടാള് വേറെ സ്ഥലോം മറ്റേ പ്ര് ഏ ഓ ആ ഉണ്ട് കേസാർട്ടീസി എനെ
ഏ അല്ല മറ്റേത്തെ പ്പ് ന്റെ പേരാ കാഷ സിന്റെ പ്രിയദർശിനി ആഹ് അത് അത് കിട്ടൂല
കയറിട്ടൊന്നുംല്ല
ആ
അത് ഇവിടെ കേരളം മാത്ര മാത്രല്ലേള്ളൂ പുറത്തേക്കാവുമ്പോല്ലല്ലോ? അപ്പോം അതിലൊന്നും വല്ല്യ കാര്യംയൊന്നുല്ല.
ഉം
പിന്നെ ഇവടെപ്പോ ആരുല്ലേ ഈ നാലാള് എവിടെ പോയി?
ഓ ഇവടെണ്ട് റൂമിലുണ്ട് റൂമിലുണ്ട് ഞാനിപ്പോ ഇങ്ങനെ പൊറത്തറങ്ങി നിക്ക
ഏ റൂമിന് വാണമെങ്കിൽ റേഞ്ച് കുറവാവുംലെ
ആഹ് ചെറിയ റേഞ്ചിന്റെ പ്രശ്ണണ്ട്. ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട് പക്ഷെ ഓര് പാസ് വേഡ് പറഞ്ഞെരില്ല.
ആ ആ എന്താ അങ്ങനെ
എന്തൊക്കെയോ ആണ്.
ഉം എടുത്തെടുത്തും ആവും എല്ലാരെ റൂമും അപ്പുറത്തെ റൂമിലും ഒക്കെ ഉണ്ടാവില്ലേ ഇതേമാതിരി കുട്ടികള്
ആ ഇണ്ട് അങ്ങനെ കൊറച്ച് അത്യാവശ്യം വല്യ ഹോസ്റ്റലാ പക്ഷെ ഫസ്റ്റ് വന്നപ്പോക്കെ ഫുള്ള് ഒരുമാരിഅയ്നു അറിയാത്ത കുട്ടികള് അങ്ങനെ എങ്ങനെയന്നൊക്കെ പക്ഷെ ഇപ്പം എല്ലാരായിട്ടും കമ്പിനി
ആ ഫസ്റ്റ് അമ്മള് അറിയാത്ത സ്ഥലത്ക്ക് ചെല്ലല്ലേ?
ആ നമ്മളിപ്പോ ഈ ഫ്ലോ അതെ ഈ ഫ്ലോർ ഇപ്പൊ ഫുളള് അറിയാവുന്ന ആൾക്കാരൊക്കെ അങ്ങനെ
ആഹ്
നല്ല രസമാണ് അങ്ങോട്ട് പോവാ ഈ റൂമിൽ പോവ ആ റൂമിൽ പോവ
ഉം എല്ലാരേറ്റും കമ്പിനി കൂടിയാൽ
ആ കമ്പിനികൂടിയാൽ നല്ല രസമാണ് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോ ഒരു ചെറിയ സങ്കട ആദ്യോക്കെ ഭയങ്കര ഇഷ്ട്ടയ്‌നു
ഉം
ഇപ്പൊ ഇടക്ക് നാട്ടിലേക്ക് ഇവിടുന്ന് പോകുമ്പോ അയ്യോ നാട്ടിലേക്ക് പോവാനുള്ള സന്തോഷം ഉണ്ടാവും ചെറിയൊരു ഇതുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെല്ലേ? നല്ല വെല്ല്യ നല്ല കരച്ചിലായിരിക്കും മിക്കവാററും.
ആഹ് നാലു വർഷൊക്കെ നിന്ന് പോരുമ്പല്ലേ?
ഉം
മ്മളിപ്പോ ഒരു വീട്ടിലുള്ള ആൾക്കാര്മാരി ആവല്ലോ അപ്പവടെ
അതെ ആ വീട്ടു പോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ഇവിടന്ന് ഇടയ്ക്ക് പറയും വീട്ടിൽ പോവാന്നാ പറയാ ഹോസ്റ്റലിലേക്ക് പോവണേന്
ആ അവുട്ന്ന്ലേ
ഏവു ഞാൻ അധികം ഇങ്ങനെയാ പറയാ കോളേജിലൊക്കെ എത്തിയാല് അത് വീട്ടില് വെച്ച് മറന്ന് പോയീന്ന് പറിം. അപ്പൊ മേമൊക്കെ ചോയ്ക്കും വീട്ടിലോ? വീട്ടിലോ അല്ല ർ അല്ല മേം ഹോസ്റ്റൽന്ന് പറയും
ആ
നാട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാ വീട്ടന്ന ഇറങ്ങുമ്പോ സങ്കടാവും. ഓ ഇഞ്ഞിപ്പോ ഹോസ്റ്റല് പോയി ഇനി പടുത്ത അത് ഇത് അലമ്പ്.
ഒരു സ്ഥലത്ത് ഇങ്ങനെ നിക്കുമ്പോ ആ ഒരു ലെവല് ഇങ്ങനെ പോയി
പോ ആഹ് പ്രശ്നം അനങ്ങുമ്പള പ്രശ്നം. നമ്മല്ലൊരുതില്ലെന്നേ പോകുമ്പോ പ്രശ്ന ഇല്ല
അതെ
ഇപ്പം ഇവിടെ രണ്ടു മാസം കൂടുമ്പോക്കെ പോവുള്ളൂ നാട്ടിലേക്ക്
ഏ ഞ്ഞിപ്പോ ഓണത്തിനാവെരാലേ? ഓണം എന്നാ ഓഗസ്റ്റിലോ? ആഹ അപ്പക്കെ നാലഞ്ചു സം ദിവസം കിട്ടോ?
പത്ത് ദിവസം കിട്ടു ആയിരിക്കും.
ഏ ഹ്
ഉ കിട്ടുവായിരിക്കും അങ്ങനെയാണ് പറയുന്നെ
ആഹ
ഞങ്ങളും അത് പ്രതീക്ഷിചിട്ടാ നിക്കുന്നേ...
ഉം അമ്മ ഒന്നും വിളിക്കല് ണ്ടോ..?
ഓ വിളിക്കല ക്കെണ്ട്.
ആ ഹ്
ഇപ്പൊ ഈ മൂന്ന് മാസൊക്കെ പോവാതെക്കുമ്പോം വീട്ടിന്ന് വിളിക്കും ഇങ്ങോട്ട് വരല്ലേ യ്യ് പോര് പറയും കൊറച്ച് ദിവസം നിന്നിട്ട് പോവാ പറയും
ആ ഇന്റെ ആങ്ങളക്കെ രണ്ടു മാസം കൂടുമ്പോള വരല് ചിലപ്പോ മൂന്ന് മാസം ആകും. ബാംഗ്ലൂര് ആണ്
ഏഹ്
ചെറിയാങ്ങള
ഉ പിന്നെ എല്ലാരും പിന്നെ എല്ലാരും ബാംഗ്ലൂര് പോയി പഠിക്കല്ലേ? അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റിക്ക് മൈസൂര് വന്നു
ആ ഹാ
അതല്ല ഒരു വെറൈറ്റി പഠിക്കാ വിചാരിച്ച പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്.
ആഹ അല്ല നമ്മള പോകുമ്പോ കുഴപ്പൊന്നുല്ല അറിയും. അറിയണ ആരെങ്കിലും വാണം നമ്മളെ കൂടെ അല്ലെങ്കിൽ
ഇപ്പൊ റൂമിലുള്ള എല്ലാരുും ആയിട്ട് ഓൾറെഡി കമ്പനി ഉണ്ടേനു നാട്ടിന്ന് വരുമ്പോളെക്കെ. അതിനോണ്ട് വല്യ പ്രശ്നല്ലേനു ഇതേപോലെ വിളി ങ്ങനെ കമ്പനിയായിണ്ട് ച്ച
ഉം
ഉം ന്ന ഞാൻ വിളിക്കാവെ
ആഹ ശരി
ഉം